ഹലോ കേൾക്കാവോ
ഓഹ്
ആഹ് എന്തൊക്കെയുണ്ട്.
സുഖം തന്നെ നിങ്ങൾക്കോ
സുഖം തന്നെണ് കാലാവസ്ഥക്കെ എങ്ങനെ പോണ് മഴാണോ വെയിലാണോ എന്താണ് പ്പവസ്ഥ.
ഇന്നെലൊക്കെ മയണ്ടായിനു ഇന്ന് വെയില.
ഇന്ന് ഇവിടെ ഇന്നലെ തേപോൽ തന്നെ രാവിലെ കൊർച്ച് മയ ഉണ്ടായിരുന്നു പിന്നെന്റെശം മഴൊന്നു ണ്ടായില്ല ഇന്ന്പ്പോ വെയിലാണ് നല്ല വെയിലുണ്ട്ന്ന് തിരുമ്പിയതൊക്കെ ഇപ്പം തന്നെ ഉണങ്ങിണ്.
എപ്പോളും മഴ കിട്ടൂലേ എപ്പോഴും മഴ ന്നൊയിറ്റ്.
ആഹ് ഇതുവരെ നല്ലൊരു മഴ ആയിരുന്നല്ലോ ഇനി കൊർച്ച് വെയിലാവുണ്ടാവ ന്നൊ തോന്ന്ണ് കാല തില് ക ത്ത കാലാവസ്ഥേെ തൊക്കെ കണ്ടിട്ട് ഇന്നൊന്നും മയ പെയ്യല്ണ്ടാവൂല്ലാന്നാ തോന്ന്ണെ അമ്മാതിരി വെയിലാണേ.
അതെ ഡ്രസ്സൊന്നും ഒണങ്ങി കിട്ടൂല വാഷി മിഷിൻ
ട്ടം ആഹ് ഒണക്കിയാലും ഭയങ്കര പ്രയാ സാണേ ഉണങ്ങി കിട്ടാന് ആഹ് അല്ലെങ്കിലും വെയിലത്ത് ത്ത്ട്ടാലേ എത്ര തായാലും അമ്മള് വേറെ മ്മള് ഈ ഇറത്തൊക്കെ ഇട്ണമ്മള് വെയിലത്തിട്ടാലാ ആഹ് ഒര് സ്മെല്ല് മാറുള്ളൂ അങ്ങനെണ്.
ഫാൻന്റെ ചോട്ടിലൊന്നും ഇട്ടാലൊന്നും ആഹ് ഒര്ത് കിട്ടൂല.
ഇനിയിപ്പ ഞാ പറയ ജാര്ച്ച ചെടികളൊക്കെ നൻച്ച് കൊടുക്കേണ്ട ടൈമായി. ഇത് വെരെ ചെടികൾക്കൊന്നും നനവ് വേണ്ടില്ലെനി ഇവടെണ്ടായിരുന്നു മഴ പെയ്യണോണ്ടേ മഴ കൂടുതലായോണ്ട് ചെടികളൊക്കെ ആ് ചെികളൊക്കെ എന്താണ് ചീഞ്ഞോവൂന്ന് വിചാരിച്ചിട്ടൊക്കെ ഇറത്ത്ക്കൊക്കെട്ത്ത് വെച്ച്ക്കാ അക്കെഞ്ഞിപ്പോ പൊർ ക്ക് ഇട്ത്തക്കണം അല്ലെങ്കിപ്പ നല്ലോണം നെൻച്ച് ഇങ്ങന കൊട്ക്കെണ്ടി വെരും. അങ്ങനെണ് അവെടെങ്ങനെ ചെടികളൊക്കെണ്ടോ
ഓ ഇവിടെ ചെടികളൊക്കെണ്ട് ചെടി ഇപ്പെ ഇതേ നിങ്ങള് പർഞ്ഞ പോലെ മഴായതോണ്ട് ചെടികളൊന്നും ശ്രദ്ധിക്കലില്ല.
ആഹ് ശ്രദ്ധിക്കേണ്ട ആവശ്യമ്മക്ക് വര്ന്നില്ല. വെയിലാകുമ്പളാണ് ഈ ചെടികളൊക്കെ ഇതാക്ക എങ്ങനെ ചെടികളൊക്കെ ഇഷ് ഏ കുഴിച്ചിടാനും അതേപോൽ തന്നെ ഇഷ്ടള്ള ഒരാളാണോ എങ്ങനേണ്.
ആഹ് അതെ ഇഷ്ടണ്ട് മഴക്കാലായാൽ പിന്നെ ചെടി നോക്കാൻ ഭയ
മടിയാണ് മടിയാണ് കം പിന്നെ മഴക്കാലായാ മ്മക്ക് ചെടിയൊന്നും നോക്കണ്ടാച്ച് പിന്നെ ചെല ചെടികൾ റോസൊക്കെ നല്ലവണ്ണം വെട്ടി കൊടുത്താലൊക്കെ നല്ലവണ്ണം തെയ് ത്ത് നല്ലെ കു റ്റി വരും എലകളൊക്കെ മഴക്കാലത്ത് അത് പിന്നെ വേനൽക്കാലത്ത് വെട്ടി കൊടുത്താലൊക്കെ ഒണങ്ങി പോവ ചെയ്യാ ഇൻക്ക് അങ്ങൻത്തെ എത്രോ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ നല്ല നട്ടു വെയിലത്ത് റോസൊക്കെ വെട്ടി കൊടുത്ത് ട്ടൊന്നാകെ ഒണങ്ങി പോവാ ചെയ്തത് എങ്ങനെ വീട്ടില് കൊറെ ചെടികളുണ്ടോ?
ചെടി അത്യാവശ്യത്തിന് ഓ അധികായിട്ട് ഞങ്ങൾ ചെടി വളർത്തലില്ല ഇവിടെ ചെടി ഇണ്ടായാല് അധികം നിക്കൂല അപ്പൊ കൊർ കൊറ് ച്ച് നമ്മള് അത്രീം കഷ്ടപ്പെട്ട് ചെടി ഉണ്ടാക്കുമ്പോൾ അത് വാടി പോകുമ്പോ പിന്നെ നമ്മുക്ക്. ഉണ്ടാക്കാൻ ഒരു മടിയായി തൊടങ്ങല്ലോ?
ആഹ് അതാണ് ഞങ്ങൾക്കതേന്ന്‌ എന്റെ വീട്ടിൽ പറഞ്ഞാല് മ ണ്ണില്ലെ മണ്ണ് കുറവാണ് പാറേണ് അപ്പൊ മണ്ണ് കിട്ടൂല. അപ്പം ഞങ്ങളെന്തെയ്യും. അതേപോലെ തന്ന വേറെവ്ട്ന്നെങ്കിലൊക്കെ മണ്ണ് കൊണ്ട് വെര അപ്പം എപ്പഴും നമ്മക്കങ്ങനെ മണ്ണ് ട്ടൂലല്ലോ ഓരോ വീട്. പോ ഈ താറേക്കൊക്കെ മണ്ണൊക്കെ ന്നർക്കാനുള്ള സ്ഥല്ത്തിന്നും അതേപോലെ തന്നെ നമ്മള് ഈ ഓരോ കുഴിയൊക്കെ കുത്തുമ്പോളും അയിന്നൊക്കെ എട്താണ്ട് നമ്മളിങ്ങനെ. വണ്ടീൽ ആ ഉന്ത് വണ്ടിയില്ലേ ഉന്തി കൊണ്ടോണെ അറേബ്യ അങ്ങനെന്തോ പറഞ്ഞാണ്ട്. ആ വണ്ടിയിലാ ക്കിങ്ങനെ കൊണ്ട് വെര്ലാ ചെയ്യാ ആ മണ്ണിന്റെ ഇത് അത് പിന്നെ മണ്ണ് നമ്മൾ ഇതേപോലെ തന്നെ. ഞങ്ങളീ ചെകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടാണ്ട് മിക് സ്സാക്കികാൻഡ്‌ എലിം ഒക്കപ്പാടിം കൂട്ടിയാണ്ട് നമ്മൾ കൊറ്ച്ച് തോനാക്കും കാരണം മണ്ണ് മണ്ണ് സ്വന്തം ഇട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ അതും അല്ല മണ് സ്വന്ത ഇട്ട് കൊടുത്താല്. പിന്നെ ആ മണ്ണ് ഉറച്ച് പോവും അവിടെ ഏ ഒരു. തരി എന്തെങ്കിലുംഒക്കെ വേണ്ടേ. അപ്പം ഞങ്ങൾ ചകിരിച്ചോറും അതേപോലെ തന്നെ എല്ലുപൊടിയും ചാണകപ്പൊടി ഇടും. എന്നിട്ട് മിക്സ് ചെയ്താണ്ടാണ് ഒന്നാക്ക കൂട്ടി കൊയ് ച്ചിട്ടാണ് നമ്മള് ചെടിച്ചട്ടിയിൽ ഇതാക്ക അത് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം ഒക്കെ അത് നിൽക്കും. പിന്നേ മണ്ണില്ലാണ്ടാവൂലേ അങ്ങനെയാണല്ലോ പിന്നെ മാ റ്റാം മണ്ണില്ല അതോട് കൂടി പിന്നെ ആ ചെടി ഒന്നായിട്ട് ഇങ്ങനെ ഒരു ജാതി ഒര്. ഒരു വെള്ളം ന്നന ന്നനച്ചാല് ഒരു വെള്ളം നനകാ ത്ത മാതിരിയാണ് ഒര് വളം ഒന്നും ഇല്ലാതെ തായാണ്ട് ഒക്കെതാ അങ്ങനെ പിന്നെ നമുക്ക് ചടക്കും ചെടിനോട് ഞങ്ങൾതൊക്കെ എത്രോ ഇന്റോടെകെ എത്ര ചെടികൾ ഉണ്ടായിരുന് അറിയോ. നൂറിന്റെ മേലെ ചെടികൾ ഉണ്ടായിരുന്നു. നൂറിന്റെ മേലെ ചെടികൾ ഉണ്ടായിരുന്നു. മല്മൊക്കെ നല്ലതായിരിക്കുംല്ലേ ഏറ്റവും പ്രധാനം മണ്ണ് ശരിയാവണം മണ്ണ്. വളം കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില. വളം മ്മക്ക് എങ്ങനെങ്കിലുംഒക്കെ കിട്ടും പക്ഷെ മണ്ണ് കിട്ടാൻ ഭയങ്കര പ്രയാസാണ്.
ആഹ് മണ്ണൊക്കെ ഇവിടെ നല്ലതാ. നമ്മള് ചെടി ഉണ്ടാക്കുമ്പോ നോക്കി നടത്താന്നായിട്ട് ഒരാള് വേണം ഒരു ദിവസം ന്നനച്ചില്ലെങ്കി പോയി.
ക്ണ് കുട്ടികളെ എങ്ങനേ നോക്ണെ‌ അതേപോലെ ചെടികളെ നോ ക്കണം അതാ
ആഹ് ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ പോയി പിന്നെ ഇവിടെ. ഇവിടെച്ചെടിയള്ള സമയത്ത് ഇവിടെ കോയി ഉണ്ടയ്ന്നു.
ആഹ ആ അതാണ് നശിപ്പിക്കൂലേ ഇപ്പന്നര്യയാണെങ്കിൽ ചെടി. ഇപ്പൊ ഞാനിപ്പോ ഇന്നൊക്കെ ഇപ്പ മുറ്റത്തിറങ്ങിയന്ന് നോക്കിയപ്പ നിറച്ച് പുഴുക്കളാണ് ചെടിമല്. ചെറിയ തപ്പപ്പൊപുയു ഇല്ലെ. മയ അങ്ങോട്ട് പെയ്തോണ്ടില്ലേ ആഹ ഇപ്പൊ ഇലകളൊക്കെ അങ്ങട്ട് ഇലച്ചെടികള്. ആ എലച്ചെടികളൊക്കെ ഇങ്ങനെ പുയു തിന്നാണ് ചെയ്ന്നത്. ന്നിട്ട് ഞാനിപ്പോ കുറച്ച് രണ്ട് മൂനാല് പുയുനെ കണ്ടപ്പോ അതൊക്കെ ഒന്ന് തോണ്ടിയിട്ട് അ അത്രായി പയിന അനുസരിച്ചിട്ടുള്ള വള വളങ്ങളൊക്കെ വാണം വളങ്ങളൊക്കെ വാങ്ങലുണ്ടോ അല്ലെങ്കില്. സാധാ അവിടെള്ള വളങ്ങളോ?
നമ്മള് ഇവിതള്ള നമ്മള് ഫുഡ് ഉണ്ടാക്കീട്ട നമ്മള് അങ്ങനത്തെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവൂല്ലേ. അതൊക്കെ ഇട്ടു കൊടുകും ആഹ അങ്ങനത്തതൊക്കെ. അങ്ങാനെ പൊറത്ന്ന് നമ്മള് വളം വാങ്ങല് കൊറവാ.
ഞാനിതേപോലെ തന്നെ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ട് പുറത്തുന്ന് വളം. വളം ഒരു ചെടി ഇണ്ടായിരുന്നു ഒരു പോപ്പീസ്ന്ന് പറഞ്ഞൊരു ചെടി അത് എത്രായിട്ടും പൂവിടുന്നില്ല ചില വീടുകളിലൊക്കെ അത് നല്ല തുറ്റ് പൂവിട്ണ ട്ട് ഞാൻ അവരോട് ചോദിച്ചോക്കി അവര് പറഞ്ഞ് എന്താണ് വള ഇട്ടൊട്ക്കല് ണ്ട് ഞങ്ങള് വാങ്ങിയ വളം ഇട്ടൊട്ക്കല്ണ്ട് അങ്ങനെ പിന്നെ എന്തെയ്ത് ഞങ്ങള് ഞാനെന്തെയ്ത് വളം വാങ്ങി ഓല് വാങ്ങിയ വളം പക്ഷെ ഞാനത് വള അയില് ഒഴിച്ചൊട്ത്തിട്ടും അത് ശരിയായിട്ടില്ല ഇനി ഞങ്ങളെ മണ്ണിന്റെ തകരാറാവും വിജാരിച്ച് അപ്പം നങ്ങക്ക് മണ്ണില്ലല്ലോ ശെരിക്കും മണ്ണാണ് ഇതിന് വേണ്ടിയത് ഇന്നാലെ ചെടി നല്ലോണം ഇണ്ടാവുള്ളു അപ്പൊ മണ്ണ് നല്ലോം മണ്ണ് ക്കും വളും ഒക്കെ നല്ല പോണണ്ടെങ്കിൽ ചെടി നല്ല ഏ ഇതില് വളർന്ന് വരിയാണെങ്കിൽ നമുക്ക് അതിനോടെന്നെ പ്രത്യേക ഒരു താല്പര്യം ഇണ്ടാവും.
അതാ പിന്നെ ആ ചെടി ഇഷ് ഇഷ്ടള്ള ആൾക്കാരാകുമ്പോ പിന്നെ അങ്ങനെ അങ്ങ് നോക്കും.
ആഹ് നോക്കൂ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ചെടി പക്ഷെ അ അതിനനുസരിച്ച് ള്ളതില്ലാഞ്ഞിട്ടാ. ആ കൃഷി ചെയ്യല്ണ്ട് തക്കാളി കൃഷിണ്ട് വീട്ടില് അതേപോലെ തന്നെ വൈതന കൃഷിണ്ട് പിന്നെ പടവലൂണ്ട് ഇപ്പതേ അതുപോലെ തന്നെ കൊറേന്നം കുഴിച്ചിട്ട്ണ് ഏ ഇണ്ടായിട്ടില്ല ത ക്കാളി ഇതേപോലെ തന്നെ കുയി കുയിച്ചിട്ടിട്ട് അതിനെ വളൊക്കെ പൊർത്ത്ന്ന് വാങ്ങിയൊക്കെ ചെയ്തീനി പക്ഷെ എന്താ അതിക്കറിയ തക്കാളി ഇണ്ടാവണില്ല. ൻ്റെ തക്കാളീന്റെ തയ്യ് ഇങ്ങനെ നീണ്ട് പോവാ ചെയ്യണത് പക്ഷെ വൈതനാ വെണ്ടക്ക അതൊക്കെ കിട്ട ട്ടീണ് ഇങ്ങള് ഇണ്ടാക്കല് ഇണ്ടോ.
അതെ പ്പൊ നമ്മള് കോവക്ക കയ്പ്പ ഇതൊക്കെ ഇണ്ടാക്കും.
ആഹ് കൈപ്പൊക്കെ ഇണ്ടാക്കല് ഇണ്ട് ഇവടെ ആഹ്. കോവൊക്ക ഞങ്ങള് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കോവൊക്ക നല്ലവണം ഇണ്ടാവും വള്ളിമലല്ലേ അത്ണ്ടാവാ.
ആഹ് വള്ളിമൽ നല്ലണം ഉണ്ടാവും നമ്മള് ഇണ്ടാക്കീട്ട് അടുത്ത വീട്ട
കൊടുത്തിട്ടുണ്ട് ല്ലേ ഞങ്ങളെ വീട്ടിൽ ഇതേപോലെ പയറ് ഇണ്ടാക്കല്ണ്ട് പയറ് ഇതേപോലെ തന്നെ തോന ഉണ്ടായിട്ടുണ്ട് അത് നമ്മള് അടുത്ത വീട്ടിൽ
ആഹ് കോവക്ക കയ്പൊക്കെ വള്ളിമലായതുകൊണ്ട് നല്ല ഇണ്ടാവും നമ്മള് പൊർ ഷോപ്പിൽ ക്ക് കൊടുക്കും
കൊടുക്കു ലേ അപ്പം പൈസക്ക് പൈസൊക്കെ കിട്ടെയ്ക്കാരം കൊടുക്കുമ്പോ ലെ അപ്പം അത്രക്ക് വല്ലൃ മരാണോ ഇങ്ങനെ വല്ല്യ തായിട്ടാണോ നല്ല ഇണ്ടാവൊയിക്കാരം ല്ലേ.
ആഹ് നല്ലണ്ടാ അത് നല്ലോണം നമ്മള് വളൊക്കെ ഇട്ട് കൊടുത്തിട്ടെന്നെ നോക്കും. നമ്മൾ ഒരു ശ്രദ്ധിക്കാണ്ടാവുബോ ആണല്ലോ അത് വാടിപ്പോകുന്നേ.
വാടിപ്പോകുന്നത് ഇതേപോലെ തന്നെ പയറ് ഞങ്ങളെ വീട്ടില് നല്ലോണം ഇണ്ടായി ഞങ്ങള് അയൽവാസി പീടേക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അയൽവാസികൾക്കൊക്കെ കൊടുക്കും. പയറ് പക്ഷെ അതേപോലെ തന്നെ കൈപ്പ ഞങ്ങള് ഇതുവരെ ചെയ ഇണ്ടാക്കി നോക്കിട്ടില്ല
കയ്പ്പ ഇണ്ടാക്കിയോക്കി കയ്പ ആഹ് കയ്പ്പ ഉണക്കീട്ട് പൊരി പൊരിക്കൂലേ ഫ്രൈ ആക്കൂലേ അത് നല്ല ടേസ്റ്റാ
കടേന്ന് തിന്നിട്ട്ണ്ട് അത് കടേല് ഇണ്ടാവല്ണ്ട്
ആഹ് ആഹ് അത് നമ്മളെ വീട്ടിലെന്നെ കയ്പ്പ ഇണ്ടായാല് നമ്മളത് ഒണ ക്ക ചെയ്യാ അല്ലാണ്ട് കൂട്ടാനും വെക്കും എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാ
ആഹ് അതാണ് പിന്നെ അതേപോലെതന്നെ ചക്ക പൊരിച്ചത്
ആഹ് ചക്ക അവിടെ ചക്കണ്ടോ
ഏ ആഹ് ചക്ക വീട്ടില്ണ്ട് ചക്ക വീട്ടിലുണ്ട് ഇപ്പൊക്കെന്നാ മഴ എറങ്ങിയാണ്ട് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിക്കെട്
ആഹ് വെള്ളം ഇറങ്ങി ആ ചക്കൻ്റെ അ
മധുരം പോയി മധുരം പോയി ഇന്നലൊക്കെ ഞങ്ങള് ച ക്ക ഇന്നലിം മിനിയാന്നൊക്കെ ചക്ക ഇണ്ടായിരുന്നു ഇവടെ അപ്പം തേപോലെ തന്നെ വെള്ള റങ്ങിയാണ്ട്തെ ചക്ക കൂട്ടാന ഉണ്ടാക്കും ഉമ്മക്കക്ക് ഉമ്മ ഉണ്ടാക്കും ചക്ക കൂട്ടാന് എനിക്കറിയില്ല ചക്ക കൂട്ട ഉണ്ടാക്കാം പക്ഷെ ഉമ്മ ഉണ്ടാക്കും അതേപോലെ തന്നെ നിങ്ങെളെങ്ങനെ ചക്ക കൂട്ടാ ഉണ്ടാക്കോ ഞങ്ങള് ചക്ക പൊരിച്ചു വരെ ചെയ്തു പക്ഷെ ച ചക്ക പൊരിച്ചിട്ടില്ലേ ങ്ങനെ ഞങ്ങള് പൊരിച്ചത് എങ്ങനെ വെച്ചാല്
ഏ
ണ്ട് പൊരിച്ചിട്ട് അതെന്തായ്യ നമ്മള് ഇങ്ങനെ ഒരു ക്രിസ്പി പോലെ ഉണ്ടാവൂലേ കടയിൽന്ന് വാങ്ങുമ്പോ ശീലുണ്ടാവൂല്ല ആ നെരിച്ചിലില് പോവൂലല്ലോ പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം നേരിച്ചിൽണ്ടാവും പിന്നെ എന്ത്‌താന്നു പോയി എന്തായിരിക്കുംറ അത് ഉണക്കിയിട്ടൊക്കെയണെന്നാ തോന്നണേ ഞാൻ ഇങ്ങെനെ യൂട്യൂബ് നോക്കി ക്കിയപ്പ അത് ഉണക്കിയിട്ടാണ് ചക്ക പൊരിക്കില്ന്ന്
മറ്റേ കോൺഫ്ലവർ പൊടിയൊക്കെ ഇടുന്നുണ്ടാവുമായിരിക്കും
ആഹ എന്താന്നറിയൂല അത് പീടിയത്തോളൊക്കെ ഒരു നെരിച്ചില് പോലെ കിട്ടണം ഞങ്ങളെത്രെ ഞങ്ങിളിപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യയിട്ട് ഇങ്ങനെ പൊരിച്ച പിന്നെ ഞങ്ങളെ വീട്ടിൽ അവിടെ മാക്സി വക്കാനൊരു ചേച്ചി വരലുണ്ട് ഇങ്ങനെ മാക്സി ഇങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ച അങ്ങനെ വിൽക്കാന് അത് നമ്മള് ഇങ്ങനെ പൈസ ഏ ആഴ്ചയിൽ അയച്ചയിൽ കൊടുത്താലും മതിയൊന്ന് വരുന്ന ചേച്ചി ആവുമ്പോ കട അതയ്യാന്ന് കൊടുത്താലും മതി അങ്ങനെ വരണ അപ്പൊ ആ ചേച്ചി ഉണ്ടോ അപ്പൊ ആ ചേച്ചി പറഞ്ഞ് അവര് ഇതേപോലെ ചക്കപ്പൊരി ഉണ്ടാക്കലുണ്ട് ഞാൻ അവരോട് ചോദിച്ചവര് ഫുള്ള ആയിട്ട് പറഞ്ഞിരുന്നില്ല അവര് പറഞ്ഞ് അങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല എന്നാല് കൊറച്ചൊക്കെ പറഞ്ഞന്നേ നൈറ്റങ്ങൾറിഞ്ഞ വെയിലത്ത് വെച്ച് ചക്ക ആദ്യം ഒണക്കണം ന്നിട്ട് അയിന്റെ നീരൊക്കെ വറ്റി കളയണം എന്നിട്ടാണ് നമ്മളത് പൊരിച്ചെടുക്കേണ്ടിന്നാണ്
ആഹ് നമ്മള് ചക്ക മുറിച്ചപാട് ചക്ക അരിഞ്ഞ് മുളകത്ത് മഞ്ഞൾപ്പൊടി തേച്ച് പൊരിക്കലല്ലേ അതൊണ്ടായിരിക്കും
താണ് ആഹ അതുകൊണ്ടായിരിക്കും എന്താ അറിയില്ല ചക്ക പൊരിച്ചിട്ട് നെരിഞ്ഞിട്ടില്ലാര രണ്ട് മൂന്നാല് ദിവസ ആയിട്ടൊള്ളൂ ഉണ്ടാക്കിയിട്ട് ചക്ക കാണ്മ്പോ കുറെ ചക്കതേപോലെ തന്നെ ഇങ്ങനെ മഴ പെയ്തിട്ടെങ്ങനെ വീയ ചെയ്യുന്നത് മാങ്ങ വീ ടി ഇത് അതന്നെ മയക്കാല് ത്തോക്കെ ചക്ക വീണാണ്ട് പൈത്ത ചക്ക വീണല് പറയേണ്ടി വരില്ല ഒന്നായിട്ട് മുറ്റനയിട്ട് നാശവും പിന്നെവിടെ കൊത്തളങ്ങ ആഹ കൊത്തളങ്ങി ഈച്ചയൊക്കെ ആർക്കാനേ ടൈം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ജ്ച്ച ഞമ്മക്കെ മുറ്റം നന്നാക്കണത് അത് അറപ്പാണ് മായമ്പാടം പെയ്താ പിന്നെ അറപ്പാണ് അങ്ങട്ട് കട ക്കാൻ തന്നെ ആനേ ഇപ്പ എല്ലാം തന്നെ മയത്ത് കൊതുകും ആഹ
അകത്തുള്ള പണിയ നടക്കുള്ളൂ പുറത്തുള്ള പണിക്കൊക്കെ ഭയങ്കര മടി എക്ക് പുറത്തകെറങ്ങാൻ തന്നെ മടിയാണ് ന്നാ ഓക്കെ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാവട്ടോ അഹ് ശരി